ആ പ്പ കേക്കാം
ആ എന്തൊക്കെയ വർത്താനം
ആ നല്ല വർത്താനാ ഫുഡൊക്ക കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് ഫുഡ് കഴിച്ചോ ഉച്ച
ആ കഴിച്ചു
ഇക്ക പോണള്ളൂ രാവിലെ എന്തുണ്ടാക്കി
രാവിലെ ദോശയും ചമ്മന്തിക്കറി
ഉം ഇവിടൊക്കെ ദോശക്ക് ചട്നി തന്നെ വേണം
അ ആ അ അഎന്തെ തക്കാളി ചട്നിയ
ഏ അല്ലല്ല സാധാ തേങ്ങ ചട്നി
ആ പിന്നെ ഞാനുണ്ട അവര് ചമ്മന്തികറിന്നാ പറയ് വെള്ള വെള്ള ചമ്മന്തിക്കെല്ലെ വെള്ളയാണോ ഇല്ലല്ല ഞാ അല്ലാതെ തക്കാളിച്ചിട്ട് അ ആ ന്നെ ഞങ്ങളല്ലാ അല്ലാതെ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് മറ്റെ ഇഡ്ഡലിക്ക് ഇഡ്ഡലി യെ ഡ്ഡലി ണ്ടാക്കുമ്പോ തക്കാളിയൊക്കെ വേവിച്ചിട്ട് മിക്സിയില് ഒന്ന് അതാക്കിട്ട്
ഇവിടെ ഇട്ടിലിയാണല്ലോ ദോ ശെ ണെങ്കിലും അതെന്നെ വെള്ളക്കറിന്നെ വേണം പിന്നെ ചമ്മന്തി ഇണ്ടാക്കും തക്കാളീം ഇഞ്ചി അങ്ങനെഇണ്ടാക്കൽണ്ടെ അവ്ടെ തക്കാൾ ആ തക്കാളീം ഇഞ്ചി പിന്നെ കറിവേപ്പിലിം ഒക്കെ കൂട്ടി മിക്സ്യ്തിട്ട് മിക്സിയില് അടിച്ചിട്ട് ഫസ്റ്റ് അത് വെന്ന് ചട്ടീൽ റ്റൊന്ന് വാട്ടും ഉള്ളി ഇടും വലിയുള്ളി എന്നിട്ട് പിന്നെ നല്ല ടേസ്റ്റ് ആണ്
ആ അ തൊന്ന് ഉണ്ടാക്കിക്കോ എല്ലാടൊന്ന് വാ മിക്സിലടിക്കൂലെ
ആ ജസ്റ്റ് ഒന്ന് വാട്ടീട്ട് മിക്സിലടിക്കും അയില് ക്രഷ്ഡ് ചില്ലി ഇടും ചതച്ച മുളകില്ലെ ആ അതുടും
അത് ഒരുപാടങ്ങ് അരക്കൂലല്ലെ
അല്ല അത് ഓരോരുടെ ഇഷ്ടാണ് കുട്ടിൾക്ക് നല്ല പേസ്റ്റ് ആയിട്ട് വേണം. ഇൻക്കും ഹസ്ബൻഡിനും കൊറ ച്ച് താമതി അങ്ങനെ പിന്നെന്താ
പിന്നെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ചെയ്യന്താക്കിയാ
ഏ
ഉച്ചയ്ക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട്
ഉച്ചക്കോ ഉച്ചക്ക് ബീഫ് ഇപ്പുണ്ട് ചോറ് വെച്ചു പിന്നെ കുട്ടികള് ഞാനും രണ്ട് കുട്ടികളും തന്നുളളൂ തിന്നാന് ഹസ്ബൻഡ് ഓഫീസിൽ പോയി മോനു കളിക്കാം പോയി അവന് ഇനി വൈകി വൈകുന്നേരം വരെ ക്യാമ്പുണ്ട്
ആ ആ
ഉം അങ്ങനെ കൊറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ
ഉം ഉം അതുകൊണ്ട് അവരൊക്കെ കൊച്ചുങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? കഴിക്കാം എളുപ്പമാണോ അതോ പാടാണോ?
അനിയന്റെ വീട്ടിന്ന് കൊണ്ടുവന്ന ചക്ക ണ്ടാര്ന്നു അത് കഴിച്ചിട്ട് ഇവർക്കും വെശ്പ്പില്ല ഈ കഴിക്കാൻ തോന്നണ്ടേ
ആമ്മ്
ചക്കക്കെ മുറിച്ച് കുട്ടികള്ക്കൊക്കെ കൊടുത്ത് ഹും അന്നങ്ങനെ കുട്ടിനെ കൊറക്കിയൊന്നു ഫ്രീയായി ആ വരിക്ക ചക്കയണ് അവിട്ത്തെ ചക്ക നല്ല മതി രാണ് നല്ല ടേസ്റ്റാണ്
ആ ആ
ഉം പിന്നെ മോളെ ഏൽപ്പിച്ചിക്കാണ് കുട്ടീ നോട്ടം
ആ ആ
കുട്ടിനെ ആട്ടി ഒറക്ക്ണ്ട്
ആ അതുവരെ ഒറങ്ങില്ലാരുന്നോ
ആ കൊറച്ച് നേരം ഒറങ്ങിയ അപ്പൊ ആ ടൈമു കൊണ്ട് പണിയെടുത്തു അങ്ങനെക്കെ പണികളിട്ട് നടക്കലുള്ളു പിന്നെ ഇവിടെ അടുത്തൊരു എളയമ്മ ണ്ട് നല്ലോം പ്രായായതാണ് അപ്പൊ അവര് കൊറേ നേരം ണ്ടായിരുന്നു കുട്ടിട് അടുത്ത് നല്ല ര ആണ് അവര് പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഞങ്ങള് പണികളൊന്നും നട കൂരാന്ന ള്ള പക്ഷെ കെട്ടിരിക്കാൻ നല്ല രസമാണ്
ആഹ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട്
ആ തൊണ്ണൂറ് കഴിഞ്ഞ് നല്ല പ്രായുണ്ട് അപ്പൊ അവര് വടിയും കുത്തി അങ്ങനെ വരും കുട്ടിനെ കാണാന് അപ്പം ഇങ്ങനെ കുട്ടിടെ അടുത്തിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് എണ്ണച്ച കർത്തിക്കായിരുന്നു കുട്ടിനെ
ഉം ഉം
പിന്നെ തോടൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്
ഇവിടെ മഴ ഇച്ചിരി തോന്നി- ണ്ട്
ഞാ അവിടെന്നും മഴ പെയ്തിട്ടില്ല അപ്പൊ കുട്ട്യേളൊക്കെ മീൻ പിടിച്ച് ഇക്കാണ്
ആഹ് മീന് എന്തൊരു മീനൊക്കെ ഉണ്ട്‌ മറ്റേ മാനത്ത് കണ്ണിയോ എല്ലാം ഇണ്ടല്ലോ ഇപ്പം
ആ എന്തോ മുഷി എന്നൊക്കെ പറഞ്ഞു മീനിന്റെ പേരുകളൊന്നും എനിക്കങ്ങനെ അറിയില്ല
ആഹ്
എന്തൊക്കെ കുട്ട്യേൾ പറയിണ്ട് പറ്യല്ലോ ഇങ്ങനൊക്കെ പറിം ആര് മഴെള്ളപ്പോളും റൈ കോട്ടക്കെട്ടിന്നെ നിക്കും ചൂണ്ടലൂട്ട്ട്ട് മോനങ്ങനെ വില് ല്ല അവന് വീണാലും നീന്താനറീല്ലാന്ന് എര്തി പേട്ച്ചിട്ട് വിടല് ഇല്ല പോവാനും ന്റെ കൂടെ പറഞ്ഞ
ഉം അമ്മള കൂടെ പോകുമ്പഴാങ്ങണെ കൊണ്ടൊ പോവായല് ഉള്ളവരെ പറ്റി ഉടയവര്
ആഹ് ഇവിടെ എട്ത്തെന്നെ ഒര് വിടുണ്ട് ഇത് കാണ് ണോട്തന്നെയാണ്
ഉം ഉം
തോട് അയില് അവന് ച്ചൂണ്ടലൊ ഒക്കെ സമ്മതം ചോദിച്ചു വാങ്ങി അങ്ങനെ ഒരു വടിമ കെട്ടി. പിനെ കിട്ടി അ മീരാ പ വിർജയമില്ല
ആഹ്
ന്നെ ഇന്നേ എന്ത് ഫുഡാണ് ഇഷ്ടം ഇഷ്ടപ്പെ- ട്ട ഫുഡ്‌ എന്താ ആഹ് ആഹ്
എനിക്ക് കൂടുതലും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്
ഉം
പിന്നെ ആ ഉം മീൻ മീൻകറിയോട അത്ര ഇഷ്ടല്ല അല്ലാതേയുള്ള കറികളൊക്കെ ഭയ ഇ-
നിനക്ക് മത്തിക്കറി വല്യഷ്ടല്ല
ചിക്കൻ കറിയാ ഇഷ്ടം പിന്നെ മീനൊക്കെ അങ്ങനെ കറി വെ ട്ടാലും അങ്ങനെ ഞാനൊന്നും അധികം കൂട്ടാറൊന്നില്ല ഒരു ഒരു വട്ടാണേ ഒരു കഷ്ണം എടുക്കും പിന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല
ഉം ബടെ മോന് കറീലിട്ട മീനാണ് കൂടുതൽ പ്പരി പൊരിച്ചതിനെക്കാളും
ഉം ഉം ഇവിടാ കൊച്ചുറങ്ങക്ക് പൊരിച്ച മീൻ മതി
എനിക്കും വല്ല ഇഷ്ടല്ല മത്തിക്കറി വീട്ടിൽ ഇഷ്ടല്ല
ഉം കറി അങ്ങ് ആ ചിക്കൻ കറി അങ്ങനെ പ്പഴും മേടിക്കില്ല പിന്ന ഇഷ് ടതാണെന്ന് പറഞ്ഞേര്
ആ ഇവിടെ ചോറിൽക്കങ്ങനെ ചി
ഞാൻ ഇവിടെ കൂടുതലും ഈ ഒഴിച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നെ പരിപ്പ് കറി പിന്നെ അല്ലാതെ നമ്മള് ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതൊക്കെ ഇട്ട് ങ്കറികൾ വെക്കുവല്ലോ
ഇവിടെ കുമ്പളങ്ങാ വെള്ളരിക്കാ
ഉം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ വറുത്തര വെണ്ടക്കെയും ചെറിയ ഉ ള്ളിയും കൂടി ഇട്ട് വറുത്തരച്ചി വെക്കുല്ലോ അത് നല്ല കറി
ആ വർക്കലൊന്നുംല്ല ജസ്റ്റ് തേങ്ങരച്ച് പാരും തക്കാളിയൊക്കെ ഇട്ട് വെക്കും മീൻകറിപോല ത്തന വെക്കും
ആ ആ അതോലൊയിക്ക അത് വെണ്ടക്ക ആദ്യം ഒന്ന് എണ്ണേല് വഴ റ്റീട്ട് വെക്കണം അന്നേരം
ആഹ് നല്ല ടേസ്റ്റ് ആ ടേ സ്റ്റിൽ വെക്കാ അങ്ങനൊക്കെ തന്ന്യാണ് പിന്നെ തേങ്ങാണെങ്കിൽ വറുത്തരച്ച് പാർന്നാ നല്ല ടേസ്റ്റാണ് പക്ഷേ ടൈം ഇല്ലല്ലോ
ഉം ഉം ആ അത് ചെയ്യാൻ വേണ്ടി വറുത്തരക്കുന്നത് ഇച്ചിരി ടൈം എടുക്കും സുമാർ ത്ത് നല്ല പരുവത്തിന് വറുക്കണം
അപ്പൊ വേം വേം ത ട്ടികൂട്ടണതാണ് പിന്നെ പൂ വേഗം കാബേജ് ഉപ്പേരി വേഗം വെച്ചു ഇവിടെ മിക്സീൽ ഇങ്ങനെ അരിഞ്ഞു കിട്ടും കാബേജ് ഉള്ളിയൊക്കെ അപ്പോ സുഖമാണ് അതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി ഒരു അരിയണ ഒരു ബ്ലേഡ് ഉണ്ട് അത് ഇട്ട് കൊടുത്ത അതി ആഹ് അന അ കെടന്നിങ്ങനെ തിരിയും അത്ങ്ങനെ ഗഫ്റ്റ് കിട്ടിയതാട്ടോ കടിയിരുന്നപ്പോ
ആഹ് ആഹ്
കിരുന്നപ്പോ ആഹ് അതു ഇപ്പ രണ്ട് വർഷമായി ട്ടുള്ളൂ ഞാന് ഒരു വർഷം പിന്നെ ഞാൻ എന്റെ വീട്ടിലാരുന്നു പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ അങ്ങക്കെ പോയി റെസ്റ്റ് ഒക്കെ ആയിട്ട് അപ്പൊ മഴയായിട്ടെ എന്റെ വീട്ടിലെല്ലാർക്കും പനിയാണ്
ആഹ് എല്ലാർക്കും മൊത്തത്തില് പനിയെന്ന് പറയുന്നു എന്ത നി നിപ്പ ഷിഖല്ലേ എന്ത രൊക്കെ വന്നെന്ന് പറയുന്ന്
എന്തൊക്കെ പുതിയ പേരുകളൊക്കെ ഒക്കെ ഉണ്ട് ഇപ്പോ എന്നിട്ട് അവ- ഇപ്പ മാറി മാറി പനിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മാക്കൊന്നും തീരെ വെയ്യ അപ്പൊ ച്ചിര്ന്നു
ഇപ്പം ചെറിയ ലക്ഷ ഹോസ്പിറ്റലി പോണോന്ന് പറയ്ന്ന്
ആഹ് ഉപ്പാക്കു അല്ലേല് ബ്ലോക്കേ ള്ളതാണ് അപ്പൊ പേട്യാണ് ന്തേലും അുസുഖം വര്ണത് വയെ അല്ലെങ്കിലേ ഇഷ്ടം പോല മെഡസില് ക്കെണ്ട് ഇംഗ്ലീഷ് മെര്ന്നിനോട് താൽപര്യേല്ലാ പ്പാക്ക് ആയോ വേദാണ് കഴിച് ക്കാറ് പ്പ എന്റെ ആയാ ആ എന്താ ങ്ങളീ അതെ പ്പാ ആരിഷ്ടൊക്കുട്ച്ച് കെടക്കാണ് വേറ് ന്യു മ്മ
ഉം ന്താ എല്ലാർക്കും നമ്മക്കൊക്കെ ഇംഗ്ലീഷ് ആയ്ര്ന്നേ അട്ത്തൂട പോയാലൊക്കും
ഉം ഇവിടെ ഈ റബ്ബറ് കാരണവേ കോ- ട്രിമന്റെ ശല്ല്യെയ്ക്കാര മഴ വന്ന് കയ്ഞ്ഞാല്
ആഹ് ആ അവ്ടെ അട് പക്ഷേ കൊതുവാണ് തോന്നത്
ആഹ് കൊതുക് ശല്ല്യൊ കൊണ്ട് റബ്ബർ കാര്ണം കോട്ടരുമകൾ ന്നറ് അവ്ടെ ഫസ്റ്റ് കൊട്രുന്ന ടൈമില് വയങ്കര കോട്ടരുമെയ്ര്ന്നു തലേന്നെർക്കം കോട്ടരുമനെ കിട്ടിര്ന്നു ഇപ്പൊ കൊറേ കൊറവുണ്ട് ഇവിടയ്ങ് താമസം തൊട്ങ്ങിയപ്പോ
അ കൊന്ത ഉണ്ടെന്നാണ് പർഞ്ഞ കൊ ന്തരാണ് കോട്ടെര്മേ
കോട്ടരുമാ ആ എന്താ പറയാ
ആഹ് എനിക്കറിയില്ല എനി മനസ്സിലായില്ല എന്തരാന്ന്
കൂടെക്കെ ഒര് കർത്ത ജീവി ങ്ങനെ പോകൂലെ നർച്ച്
ആ കര് ആഹ് ചെല്ലി ചെല്ലി ന്നാണൊ പറ കറുത്തല്ല കരിവണ്ട് എന്നല്ലേ പറയണ കരിവണ്ട് കറുത്ത വണ്ട് ല്ല അയ്ന്റെ പൊറ ങ്ങനെ വ് കട്ടിയുള്ളല്ലേ
കട്ടിള്ളത്
ആഹ് അതെ തന്നെ നമ്മള് ചെല്ലിന്ന റിണ് കരിചെല്ലി
ആ ഇവിടെ കൂട്ടരുമ്മാന്ന് പറയും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഹ്ഹ് കളിക്കും അതീട്ട് കയ്യുമ്മേ കൂടെ ഇങ്ങ് ന വെച്ചിട്ടേയ്
ആാ അത് പെട്ടെന്നൊന്നും ചാവത്തൊന്നും ഇല്ലത്.
ഇല്ലല്ല ഭയങ്കര സ്മെല്ലാണ് അയിനെ പിടിച്ചാല്. ങ്കര സ്മെല്ലാണ് ഒരു കറ പോലെ തോന്നണിലേ എന്തിന്റെരു കറ ങ്ങനെ ആവല്ണ്ട് മേത്ത് അതിന്റെയാണോ
തോടുള്ളത് അത് ഒച്ചല്ലേ ഒച്ച് ഒച്ചല്ലല്ലോ
ആ ഒച്ചല്ല കൂട്ടർമ്പ് കർത്തിട്ട് വണ്ടി ചെറിയ വണ്ട് പോലെ
ആ അതെന്നാ
ഉം ആത്ച്ച് കറ പോലൊയേന് മൈലാഞ്ചി ഒക്കെട്ട പോലെ നേത്ത് കായ് കയ് പൊള്ളും
അത് നമ്മള് മറ്റേ അ അട്ടല്ലല്ലല്ലോ കറുത്ത മിനുങ്ങുന്ന അട്ട ഉണ്ടല്ലോ അതാണോ.
അട്ടയല്ല അല്ലല്ല ല്ല അട്ടയല്ല അ
ആ ഞാൻ പറയുന്നായിരിക്കും നമ്മളവിടൊക്കെ ചെല്ലിന്നാ പറയുന്നേ ചെല്ലി കരിഞ്ചെല്ലി ആഹ് ശേം ശേം എന്താന്നാ
ചോറെന്ന ചോറ് ചമ്മന്തി എന്തേലുമൊക്കെങ്ങനെ കൂട്ടാറുണ്ടോ.